ഹലോ
ഹലോ ആ കേൾക്കുന്നില്ലേ?
കേൾ ആ കേൾക്കുന്നുണ്ട് റയ്ഞ്ച് ഇല്ലടെ
ആഹ് ഇപ്പ റേഞ്ചൊക്കെ ഉണ്ട്
ആഹ്
പിന്നെ ഞാൻ നല്ല പൺകുട്ട്യളെ ഇങ്ങനെ പെൺകുട്ട്യളെ കിട്ടാത്ത പ്രശ്നങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞിരുന്നല്ലോ
ആഹ് അതെ അതെ
ആഹ് അപ്പൊ എന്തിനായാലും അവനിങ്ങനെ ഡോക്ടറാണെ ആണെ ഡോക്ടർല്ല ഇത് എന്താ പറയാ നേഴ ഹെഡ് നേഴ്സ് ആയിട്ട് വർക്ക് ചെയ്യണേ ഉ പക്ഷെ അവർക്കൊന്നും ഓമനിക്കൊന്നും അത്രരി നല്ല ജോലി ആായിട്ടോ അവർക്കുംന്നും പെണ്ണ് കിട്ടുന്നില്ലേ?
അതെ അതെ ഇപ്പഴ്‌ പെൺകുട്ടികൾ ഭയങ്കര അപ്ഡേറ്റഡ ആയി.
എന്നിട്ട് കോഴിക്കോട്ന്ന് കല്യാണശരി ആയത്
ഇപ്പൊ ഒരു പെൺകുട്ടിക കല്യാണം വേണം ഒന്നാമത് വീട്ടിലില്ലേ മറ്റുള്ളല അവസ്ഥ കണ്ടിട്ടേ കല്യാണം കഴിച്ചു കൊട്ന്ന പെൺകുട്ടികള അവസ്ഥ കണ്ടിട്ട് അങ്ങനെുണ്ടാവും അത് കാണുമ്പോൾ ഓൾക് അയളോട് താല്പര്യം
ആ് പിന്നെ നമ്മക്കക്ക്തിനപറ്റിറിയ നമ്മെക്കെ തെോണന്നും ഉണ്ടായിുന്നില്ലല്ലോ ഇപ്പഴത്തെ കുട്ടികൾക്ക് അങ്ങനെ എല്ലാം ലോക വിവരങ്ങളൊന്നും ഇങ്ങനെ കാണല്ലേ?
ഉം
ഒക്കെ ന്യൂസും അതും ഇതും അല്ലേ
പെൺകട്ടികളും അങ്ങെയാണല്ലോ ഭർത്ത വീട്ടിൽ ആത്മഹത്യ ചെയ്യുക അങ്ങനെയൊക്കെയാണല്ലോ?
ക ചെറിയ ചെറിയ പൺകുട്ടികള് പിന്നെ എന്താ വച്ചാ ചിലർക്ക് വീട്ട വീട് നമ്മള് - നമ്മള് വീട്ടരോട്ന്തങ്കിലും പറഞ്ഞ ചിലപ്പോ വീട്ടുകാര് പറ അഡ്ജസ്റ്റ് ചെയ്ത് നിക്ക നിക്കാനെയൊക്കെ പറയോലോ?
അതെയ അതെ
അപ്പ ആഹ ഇപ്പത്തെ ആൾക്കാർക്ക് പിന്നെ കൊറെ ആ് ആഹ് ഇപ്പ ഇപ്പൊ പൊക്കെ പിന്നെ കൊറെേ പോലെ എല്ലാർക്കും ബുദ്ധി വെച്ചിട്ടോ പിന്നെപ്പ എന്താ വെച്ചാ അന്ന് അദ്യം ക്കെ പെൺകുട്ടിള്ക്ക് ഡിവോഴസയി വീട്ടിലിരിക്കാന്ന് പറഞ്ഞ വീട്ടേർക്ക് പേടിയിരുന്നേ
അന്നല്ലാതും ജീവിതത്തിന്റെ അവസാനമാണ് ഡിവോയ്സ് തന്നെന്നും അങ്ങനെയൊക്കെല്ലോ ഡിവോയ്സ് ഭയങ്കര സംഭവവാണ് അങ്ങനെയൊക്കെ
അയൽവാസ ചെക്കണേ മുപ്പത്തിമൂന്ന് വയസ്സായിട്ടോ പെണ്ണ് കിട്ടീുന്നില്ല
ആഹ ശരി
എന്നിട്ട് പിന്നെ ഒരു അഞ്ച വയസായ ഒരു കുട്ടിയുണ്ട് അപ്പ ഡിവോഴ്സ്ണ് എന്നിട്ട് അവളെ കെട്ടി ആ കുട്ടിയുണ്ട് എന്നിട്ട് അവളെ കെട്ടി കുട്ടില്ലെങ്കും വാടലേ ഇരുതിട്ടേ ഉ കാരണനല്ലാതെ കി
അതെ അതെ ഇപ്പ അങ്ങെ പെൺകുട്ടികളെ കിട്ടാ ഇപ്പോ അതെ
ഉം
ഇപ്പൊ ഗവൺമെന്റ് ജോലി വേണം അങ്ങനെയൊക്കെ കേൾക്കും
നല്ല ജോലി വാണം ആഹ ഒക്കെ വേണം പണ്ടക്കെ - നമ്മളെക്കെ പഠിച്ചുമ്പോ വല്ലദുബായിക്കാര് അതായ ഞ അങ്ങനെ അങ്ങനെ അ അല്ല പിന്നെ അന്നൊക്കെ അധികം വലിയ ആൾക്കർെ പൈസക്കാരനെ നോക്ക ഗൾഫ് ഫേര്അങ്ങനൊക്കെല്ലേ നോക്കാ ഇപ്പൊ ഗൾഫ് ഫെര് ആര്ക്കു ക്കും വേണ്ട ഇപ്പൊ ഗൾഫേരൊന്നും ആർ
ആതേ
അതാ കിട്ട അതാണ് ഞമ്മക്ക്ഷ്ടം ണ്ടങ്കിലുംല്ലേ ഞമ്മള തോന്ന്
നമ്മ ആ അഭിപ്രായടെ
ഇഷ്ടുണ്ടെങ്കിൽ നമ്മള് തുറന്ന് പറാനൊ ഒരു പേടിയ്ക്കാരം നമ്മോടാരുംനുചോയിക്കൂല്ല
ഇമ്മേ അങ്ങനൊക്കെയ ഇപ്പ അതൊക്കെ അവനാ അവനാകെട്ടാ ഒര് കണക്കിന് അതന്നെയാ നല്ലെ പരസ്പരം മനസ്സിലാക്കാൻ കഴിയല്
മനസ്സിലാക്കാക്കോളൂ എല്ലാത്തും നല്ല വശമുണ്ട് ചീത്ത വശണ്ട്
അതെ അതെ
ക്ഷേ ഇപ്പത്തെ കുട്ടികൊക്കെന്താ ഒരു പേടി തോന്നൂല്ല
ഇല്ല അതെ അതെ ആഹാ പിന്നെ അഹ് ഏത് മേരേജിലുണ്ടാവും പിന്നെ ഒഴിവാക്കലും തെറ്റ് ക്കെ അതൊക്കെ എല്ലാത്തിലും. സ്വാഭാവികാണ് ആന്ന്.
ഇപ്പത്തെ കുട്ടികൾക്ക്ന്താറിയോ ഒര് അങ്ങനെ ഒന്നും അഡ്ജസ്റ്റ് ചെയ്യാൻ കുട്ട്യാൾക്ക് അറിയൂല്ല
അതാണ് ഇവിടെങ്ങനെ ആത്മഹത്യക്കെ കൂടണത്
അതാണ് ഞമ്മക്ക് ന്താലും കണ്ട്ന് ക്ഷമിക്കാൻ പറ്റും പക്ഷെ ആഹ് അവർക്ക് ഒന്നുംങ്ങട്ട് കാരണം ഇപ്പൊന്നിനും ഒരു കുറവില്ലാത വളരെല്ലേ അപ്പൊ എന്തേ ന്നേ ചെറിയൊരു ഒരു ഒന്ന് ഭാര്യം ഭർത്താ പെണങ്ങുമ്പോത്തനും ആത്മ ഇതുംചെയ്യണേ അതാണേ
അതെപ്പോലും മക്കളെ കാര്യും ഫോണ് കിട്ടില്ലെങ്കി മരിക്കാ ഇമ്മാര് ചീത്ത പറഞ്ഞ മരിക്കല് ആഹ് ജ് മാത്രല്ലേ എന്റെ ഒരു ഫ്രണ്ട്ണ്ട് ഞ ന്റേ ബെസ്റ്റ് ഫ്രണ്ടാ ഓളെ കുട്ടിയതേപോലെ ഓള്ങ്ങനെ ഈ തുണി ഡ്രസ്സുകളൊക്കെ ഇങ്ങനെ ഓൺലൈനായിട്ട് കൊടുക്കലുണ്ടായിനു അപ്പൊ ഈ ക്യാഷ് ഇങ്ങനെ അടു ല്ലോ അപ്പൊ അതിന്റെ സ്ക്രീൻഷോട്ട് വാട്സആപ്പിൽ വിടല്ലോ ആൾക്കാര് പൈസ അയച്ചേ. അപ്പൊ അത് കുട്ടി കളിചാണ്ട ഒക്കെ പോയി ഫോണ്ന്ന് അയില് ഓള് ഇപ്പച്ചിങ്ങട്ട് വ ട്ടോ അന്നേ ശരിയാക്കിരാ അവര് രണ്ട അടി കൊടുത്തേനി. പിന്നെ ഓളെ പണി ഓള പണിയടുക്കാൻ പോവയും ചെയ്തു. കുട്ടിനെ ന്നേ തെരഞ്ഞിട്ട് കാണില്ല അപ്പ ന്താ? താറവാട്ടീ പോയിട്ട് അവിടെ എളച്ചന്റെ കുട്ടിന്റെ തൊട്ടി എട്ത്തന്ന് തൂങ്ങി മരിച്ചു.
പട്ച്ചോനെ എന്താലേയും
ൺകുട്ടി ആ അഒരേടങ്ങേറ്ണ്ട് മഞ്ചേരി വാന്ന് പോണ അത് പാണ്ടിയാട് അവടെവടെ
എന്താലേ എത്ര എത്ര വയസായ കുട്ടിയാ?
ചെറിയ കുട്ട്യോന്നല്ല അന്ന് അന്ന് മരിച്ചത് നാലാം ക്ലാസ്ലില ഇപ്പൊ ആറലൊക്കെ എത്തി രണ്ടിലില്ലോക്കായി അതെ അതൊക്കെ കേക്കുമ്പളേ മക്കളന്തേ പറയാനും പേടിയാണേ
പേടിയണേ ഒക്കെ ഒക്കെ ഫോണാണെ ഒക്കെ ഫോണില് അവരിങ്ങനെ കാണല്ലേ.
ആഹ് മരിക്കാ പറ മരിക്ണോക്കെ മക്കൾ കണ്ടുപിടിക്ണ്ട് ഉ നമ്മക്കൊക്കെ.
എന്തു അറിയില്ല
ഉം വന്ന് വന്ന്ക്കേ അങ്ങനെയൊക്കെ ഇതാണേറിയാ ഫോണ്ങ്ങോട്ട് വന്നാല് അറിയാത്തൊന്നുല്ല മ
എനിക്ക് ആത്മഹത്യാന്ന് ആലോയ്ക്കുമ്പോ തന്നെ പേട്യ കാരണം ന്റെമ്മ അങ്ങനെ ചെയ്തതാണേ.
ഏ അയ്
ഉം ഏഹ് എനിക്ക് ഒരു വയസാണെലും മ്മ മകന് ആ ഇൻക്ക്പ്പോ ഇരുവത്തെട്ട് വയസ്സല്ലേ അന്നെൻക്ക് ഒരു വയസ്സാവ്ണീന്റെ മുമ്പ് മറ്റെ ച്ചിട്ട്ണ്ട്
ആഹ് ശരി
ഉം മൻ സ്സിങ്ങനെ ഒരു മാൻസിക പ്രശ്നം ആഹ് മാനസിക പ്രശ്നങ്ങള് ണ്ടായിര്ന്നു അപ്പതിനങ്ങനെ മാത്രേ അപ്പൊ അങ്ങനെ ചെയ്തു പോയതാണെന്നാണ് എല്ലാരും പറയാന്നേ ഞമ്മക്ക് പിന്നെ അതിനെ പറ്റിയൊന്നുറിയുല്ല
അത് നമ്മളന്നൊക്കെ ഒരു വയസൊന്നാവുമ്പോ തീരെ നമ്മക്കൊന്നും അറില്ലല്ലോ? പ്പ ന്റെ മോൾക്ക് രണ്ടു വയസായി അവൾക്കൊന്നും അറിയില്ല.
എനിക്കൊന്ന് മൊഖം പോലുംഓർമ്മല്ല്യാ.
ആഹ് അയ്ശരി ആ അതൊക്കെരു അള്ളാന്റോരോ വിധികളാ
പേഡ്യാണ് ഉം
ഇല്ലെങ്കിലും മണം ന്ന്ക്കേക്കുമ്പോ പേടിയാ കാര്ണം നമ്കേട്ട് ആയ്ൻ്റുള്ളിലന്നെ നിക്കല്ലേ പ്പ അല്ലമ്മളങ്ങനെ അതാണ് പേടി ആഹ് പിന്നെവ്വടക്കപ്പമ്മക്ക് ഏ ബാമിനതന്നെ കണ്ട വേറെ എട്ടേലുടിപ്പോ അതയ്ന് കയ്യൂല്ലോ ഹലോ ആലക്കുമ്പോതന്നെ പേടി
അ അതാലോയ്ക്കുമ്പ തോന്നു ജനിക്കണ്ടായിര്ന്നുന്ന് വെരെ തോന്നു ഉം
ക്കണ്ടില്ലേ എന്നാപിന്നെ മെര്ക്കണ്ടല്ലോ
മ ഞ് ഹ ന്ന് നമ്മള ഒന്നും അറിയണ്ടല്ലോ.
ആന്നെ ഇത്‌ന്ന അങ്ങനെ നമ്മൾ അങ്ങനെ പെർഫെക്റ്റായി നമ്മൾ നടക്കൂലല്ലോ അപ്പൊ പേടിയാണ് ഫുള്ള് പെർഫക്റ്റ് യായല് പമ്മക്ക് ആവാൻ കയ്യുലല്ലോ
പിന്നെ സമാധാനംന്തെച്ചാ ചെറിയ എന്തേലുക്കൊരു നന്മ മതിയാവൊല്ലോ പിന്നെങ്ങനെക്കെ ണ്ടാവ്യായിരിക്കും
ആഹ് അങ്ങനെ വിചാരിക്കുപിന്നെ അങ്ങനെക്കെ സമാധാനിക്കും
ന്റെ താത്ത എന്നുവരും ഇ ഇന്റെ താത്തന്നോട് പറയോയ് പടച്ചോന് കാ പടച്ചോൻ നല്ല കാര്ണ്യവാനല്ലേ അപ്പൊ പടച്ചോൻ നമ്മളെ പേടിപ്പിക്കാനൊന്ത ക്കെ പറഞ്ഞ്ക്ക്ണ് പടച്ചോൻ നമ്മളെന്നെ ടിപ് ചിക്കൂലടി അറി പഠ്ച്ച് ട്ടി ആഹ് ആക്കന്നെ ആഹ് അങ്ങനെപറി പടച്ചോൻ ഞമ്മളെ ഇങ്ങനെ ശിക്ഷിക്കാന്ന് പടച്ചോന് ഇതാവൂലേ അറി
ആ
അങ്ങനെന്നെ ആയാ മതേന് മ്മളെ നിശ്ശിക്കാണ്ടെ വേഗം സ്വർഗ്ഗത്തിലാക്കിയാ മതി ഹ് ഉം
ഞാപറി ഞിഅതും പറ്ഞ്ഞങ്ങനെ നടന്നന്നോ അറി
അതെ അമ്മാ
ല്ലരാഗ്രഹാല് ആഹ്
ആഹ് അല്ല ഏറ്റവും വലിയൊരിതാണല്ല നമ്ക്ക് ജീവിതം അവ്ടെയാണല്ലോ പക്ഷെ അയ് നമക്ക് അതേ ഒര്ലെവൽലൊന്ന ട്ക്കാൻ കയ്യൂലല്ലോ അറ്യ എങ്ങനെയാലുംപ്പത്ര ശ്രദ്ധിച്ചാലും ഞമക്ക് ഫുള്ളൊന്നായ്ട്ട് കി അട്ക്കാനൊന്നു കയ്യൂലല്ലോ ഹി
ആഹ് ആഹ്
പിന്നെ അള്ള പൊര്ത്തപ്പെട്ടേരിക്കും താത്ത പറഞ്ഞ പോൽതന്നെ ഹ് ഹ് അള്ളാക്കറിയാ
ആഹ് ആ ഒരു വിഷ് അതാണര് സമാധാനം
ഹതെ എന്താ ചോറ്നൊക്കെന്താ ണ്ടാക്കീ
ചോനാന്ന് തേങ്ങ തേങ്ങാചോറും ബീഫുണ് അവ്ടെ വെക്കല്ണ്ടോ
ആഹ് അതെ ഞെ ഇന്ന്വ്ടെബി ബീഫ് ബിരിയാണിയാണ് വക്കല്ണ്ട് തേങ്ങാ ചോറ് വെക്കലുണ്ട് എട്ക്ക്.
ആഹ് ങ്ങടെധികം വെള്ളിയാഴ്ച അതന്നെക്കാരം വേം കെയ്യും നമ്മക്ക് അതൊന്നുംചോയിക്കണെങ്കില് വേഗം കഴൂല മ റ്റേതാണെങ്കി ഞമ്മള് ഒര് കറി വേണം ഉപ്പേരി വേണം മീന് വേണം അത് വേണം ഇത് വേണം
അങ്ങനൊക്കെ
ആഹ് ഇതാവുമ്പോറ്റ പരിപാടി തേങ്ങാച്ചോറ് ബീഫ് പിന്നെ വാണങ്കിൽ പപ്പടം പൊരിക്ക ആഹ് ഒര് വപ്പടപൊ ഒര് പപ്പടം പൊരി ക്യലും അ ര്പപ്പട പൊരിക്യലും അതോണ്ടപ്പം നീ സമയത്തൊക്കെ ഫ്രീ ആയതാ അല്ലങ്കീ സമയത്തൊന്നും ഞാഫ്രീയാവൂല രണ്ട്മണിയാവും
ഉം ആഹ് ആവ്ടരെല്ലെ മ്മെക്കെണ്ടോ ഒറ്റക്കാ
ആഹ് ആ ഉം അല്ല ഉമ്മിപ്പി എളേച്ചിക്കെണ്ട്
ആഹ് അ ശരി എളേച്ച്യക്കെണ്ടാവുമ്പം പിന്നരു സുഖാണ് ലോ? രണ്ടാക്കു ഒര്മിച്ച്ട്ത്താ മതിയല്ലോ
ആഹ് സെയിം എയ്ജ് ആയത് കൊണ്ട് കൊഴപ്പല്ല
ആഹ് അതന്നെ പിന്നെ ഒര്മിച്ച് എടുക്കുമ്പളെ പണിയൊക്കെ കൊറഞ്ഞിട്ടല്ലോ പറയും
ആ ഒര്മിച്ച് കല്യാണം കഴിച്ച് വന്നതാന്നെ
ആഹ് അത്കൊണ്ട് സുഖായിട്ട് പോവല്ലെ ഒ ഒര് പണി ഒരാൾ എടുക്കും മറ്റെയാൾക്ക് മറ്റ്
ആഹ് മറ്റെ എടുക്ക വേഗം കഴിയാ ആ ഞാൻ കുക്കിങ്ങ് ചെയ്യും ഓള് ക്ലീനിങ്ങും ചെയ്യും
ആ അതാണ് ഉം അത് ഒര് സുഖാണ് അങ്ങനെയാമ്പോ
ആഹ് അത് സുഖാണ്
ഉം നമ്മള് ഒറ്റക്കന്നെ ‌ ആവുമ്പളെ നമ്മുക്കിങ്ങ് വർത്താനം പറഞ്ഞ് എടുക്കാന് ആര് ണ്ടെങ്കി വേം പണി കയ്യും മറ്റെ ഒറ്റക്ക് ആവുമ്പ മ്മളെ പണി തീരന്നെല്ല എത്ര എട്ത്താലും തീരുലാ ഉം
ക്കെണ്ട് വിശേഷം?
അയ് ശെരി ഉം വേറെ നല്ലവിശേഷം ഇക്ക നാട്ടിൽ തന്നെയാണോന്ന് ചോയിക്കാ
അൽ അല്ല അവര് സൗദിലാണ് പോയിട്ടപ്പോ ഒര് വർഷായി
ആഹ് ശെരി ആഹ് ശെരി ഒര് വർഷക്കാവുമ്പോ വരുവാ
ആ ഇന്നെ അവ്ട്ന്ന് ആരോ വിളിക്ക്ന്ന്ണ്ടേ ഞാൻ പ്പ വിളിക്കെ
ശെരി ശെ